ഹലോ ഹലോ
ഹലോ
കേൾക്ക്‌ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ടല്ലോ
ഉം മക്കളൊക്ക്‌സ്കൂൾ പോയാ
ആഹ് പിള്ളേര് സ്കൂളിൽ പോയി ഒമ്പതരൊക്കെയാപ്പോ പോയി
ആഹ് പണിയൊക്കെ കഴിഞ്ഞോ ആഹ് പോയി രണ്ടാള് പോയി ഒ രാളും കൂടെണ്ട് ഒരാള് പനിയായിട്ട് പോയില്ല
അങ്ങനെ ചുമ്മാ പനിയാ തോ എപ്പ തുടങ്ങി
ഇല്ല ഇന്നലെ സ്കൂളിട്ട് വന്നാരെ തുടങ്ങിയാ
ആണോ മരുന്ന് മേടിച്ചില്ലേ
ആഹ് മരുന്ന് ണ്ട് ഉം
ഉം എല്ലാരും പോയല്ലേ
ആഹ് ഓ ആഹ് ഇന്ന് രാവിലെ നല്ല ഇടിംമഴായിര്ന്ന് പക്ഷേ ഇപ്പൊ നല്ല വെയില
ആഹ് മഴ പെയ്തോ
ആഹ് രാവിലെ നല്ല മഴെയ്ത് ഇന്ന് വെയിലുണ്ടാവൂലാന്ന് വിചാരിച്ചു രാവിൽ ത്ത മഴണ്ടപ്പൊ പക്ഷേ
ആഹ് ആഹ്
പ്പൊ നല്ല വെയില്ണ്ട്
അല്ലെ ചോറുങ്കറിക്കെ ആയാ പിള്ളേര് പോകുമ്പോ ആകുമായിരിക്കും അല്ലെ
ആഹ് ണ്ട്ണ്ട് ഒരാൾക്ക് കൊണ്ടോണം അപ്പൊ പിന്നെ രാവിലെന്നാക്കും
ചോറാണോ കൊണ്ടു പോന്നേ
ആഹ് ചോറൊണ്ടോവും
എല്ലാം കഴിഞ്ഞായിരിക്കും.
ആഹ് ഇല്ലതാ ഇനിപ്പോ വെയിലുള്ളള്ളത് കൊണ്ട് അലക്കാ ഞനിന്ന്പ്പ അലക്കാൻ കഴിയൂല മഴയായപ്പോന്ന് വിചരിച്ചീനി. അപഞ്ഞി വെയില് കണ്ടുകൊണ്ട് അലക്കല്. ഇണ്ട് ആഹ് മെഷീൻല്ടും വാഷിംഗ് മെഷീൻ ഇണ്ട്.
ആഹ ആഹ ആഹ
അയിലിട്ട് ഉണക്കുകയും ചെയ്താലേ ഇള്ള വെയിലിന് വേഗ ണ് ഉണങ്ങി കിട്ടും.
ആ അതെ അതെ അതെ ഒരു ഒരു മണിക്കൂറൊക്കെ നിന്നാ ഉണങ്ങും. ഉം ഉം പിന്നെ ചായകുടിക്കെ കഴിഞ്ഞോ?
ഓ ചായുടിക്കെ കഴിഞ് അത് ഇങ്ങനെ ഒൽക്ക് കൊടുക്കണതിന്റെ ഇടയിൽ ഞാനും കുടിക്കും.
ആഹ ആഹ ആഹ ഉ എന്നാ കറി
ഏ
റേഞ്ച് കൊറവുണ്ടൊ അവടെ?
ക്കേക്കൾ
റേഞ്ച് കൊറവുണ്ട് തോന്ന്ണ്ട് മനസ്സിലാവ്ണില്ല സംസാരിക്ക്ണെ. ഉം ത്തിരി മാറിന്നോക്കി.
അലോ.
അലോ
കേക്കാം പറ്റുന്നില്ലേ?
ആഹ് ഇപ്പൊ കേൾക്ക്ന്നുണ്ട്.
ആ റേഞ്ചിന്റെ ഇവടെ ഏർട്ടൽന്റെ ഏർട്ടൽന്റെ സിമ്മാന്ന് ച്ചാ കൊറവ് ഉണ്ട് ഇവിടത്തെ ആണോ ന്നറിയത്തില്ല.
ആഹ് ഇവടെക്കെ അങ്ങൻ തന്നെണ് ഏർട്ടേല് ആയ സമയത്ത് ഒരു കട്ടേ കാണിക്കും. ഉള്ളു പൊറത്തറങ്ങി നിക്കണം ആഹ്‌ അങ്ങനേ ആയിട്ട് പിന്നെ ഞാനത് പോ ട്ടീത്, ഇപ്പൊ വി ഐ യാ വി വീ അയ്
ആ ബോഡാ പോൺ അല്ലേ.
ആഹ്‌ അതെ അതെ വോഡ ഫോൺ ഐഡിയും കൂടി ഒരു ഒന്നിച്ചാക്കിയല്ലോ അ ഇപ്പൊ വി ഐ ഉം അയ്ലേക്ക് മാറി ഇപ്പൊ അതെവിടിം കിട്ട്ണ്ട്.
ആഹ്‌ കിട്ടും ഞാന് അതായിരുന്നു പക്ഷെ എന്നാ തിരിച് ഏർട്ടലിലോട്ട് ആക്കിയതാ. പോർട്ടീതതാ ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയാ.
ആഹ് ഏർട്ടൽല് എല്ലാരും കംപ്ലൈന്റ് പറയ്ണ്ട് പൊതുവേ റേഞ്ച് കൊറവുള്ള
ആ അതെ അതെ പൊതുവെ റേഞ്ച് കൊറവാ. വേറെന്നാ വിശേഷക്കെ?
വിശേഷൊക്കെ എന്താ നല്ലത് അങ്ങനെ പോണ്.
ഉം കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷി ഇല്ല കവുങ് തോട്ടാ.
ആണോ അടുത് കവുങ്ങും തോട്ടൊ ആണോ?
ആഹ്‌ അതെ അതെ.
ആ ആ ആ അല്ലാതെ വീട്ടിലൊന്നും ഇല്ലായിരിക്കും.
ഇല്ലല്ല പിന്നെ ഞമ്മള് ചെറി ചെറിയ പിന്നെ കാന്താരിമൊളക് അതൊക്കെ അങ്ങൻത്തൊക്കെ ഉണ്ട്.
ആ ആ ആ അവടെ എല്ലാം പിടിക്കുന്ന നല്ല സ്ഥലങ്ങളുള്ള തായിരിക്കും.
ഇല്ലേയ് ഈ ക്കവുങ് തോട്ടാവുമ്പോ അ അത്ര വെയില് കൊള്ളൂലല്ലോ നല്ല വെയില് വേണ്ടേ പച്ചക്കറിയൊക്കെ ണ്ടാക്കാന്.
ആ ആ അ കവുങ് തോട്ടപ്പ നിങ്ങടെ തന്നെ ആയിരിക്കും.
ആഹ് അഞ്ച് സെന്റ്ഒള്ളു ചുറ്റോട് ചുറ്റുണ്ട് വേറെ ആളുകൾതാണ്. വീടിന് ചുറ്റും കവുംങ്ങുംതോട്ടാണ് പക്ഷെ വേറെ വേറെ ആളുകൾതാണ്.
അവടെന്ന് കച്ചവടക്കാരൊക്കെന്ന് കവുംങ് മേടിക്കുവായിരികും അടെ.
ആഹ്‌ അതെ അതെ ആഹ്‌ പാട്ടത്തിനെടുത്ത് അടക്കൊക്കെ പറിം അങ്ങനക്കണ്ട്.
പിന്നെ സ്വന്തായിട്ടാണോ വീട് അതോ കുടുംബത്താണോ?
കുടുംബത്തിലാണ് ഞങ്ങള് നാല് പെൺകുട്ട്യാളാ അപ്പൊ ഞാനാ ചെറുത് ഇപ്പം ഇങ്ങനെ വീട്ടില്ണ്ട് ഇഞ്ഞി വീടൊക്കെ വെക്കണം.
ആ ആ ആ അപ്പൊ നിങ്ങളെ അപ്പോ കെട്ടിച്ച വിട്ടിലല്ലോ പോകുന്നത്?
ആഹ്‌ ണ്ട്. അവിടെ ഉണ്ട് അവടയ്ന് പിന്നെ അനിയനും ഭാര്യൊക്കെ ഉള്ളോണ്ട് ഇവിടെ പെൺകുട്ട്യോള് ഒറ്റക്കായോണ്ട് ഉമ്മഒറ്റക്കാവോയ്‌. അപ്പൊ ഉമ്മന്റെ അടുത്ത് ഞാനാണള്ളത് ആഹ് അങ്ങോട്ട് വരും. അവിടെ മൂന്ന് ആൺകുട്ട്യോളാണ് ഇവിടത്തെ നേരെ തിരിച്ചാണ് അവിടെ.
ആഹ് ഇവിടെ നാല് പേരെയും കെട്ടിച്ച്.
ആഹ് അതെ നാല് പേരയും കെട്ടിച്ച്. ആഹ് ഇനി ഞങ്ങൾക്ക് വീടൊക്കെ ഇണ്ടാക്കണം ഇതിപ്പോം പിന്നെ ഷെയർ ചെയ്താ പോവല്ലോ.
ആഹ് അതെ അതെ അതെ.
ഉം.
ഉമ്മായും ബപ്പായും ഉണ്ട്.
വാപ്പല്ല വാപ്പ മരിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു.
ആഹ്.
ഉമ്മള്ളു ഉമ്മക്ക് വയസ്സായി നല്ല പ്രായായി.
ആഹ് ആഹ് ആഹ്.
ഉം.
ഉം. അനിയത്തി അനിയ ആഹ് ആഹ് ആഹ് എല്ലാം ചെയ്തു കൊടുക്കണം.
ഉം കിടന്നിട്ടൊന്നുല്ല ബാത്റൂമിലൊക്കെ ഒറ്റക്ക് പോവും. ബാക്കി കാര്യങ്ങളൊക്കെ ചെറിയൊരു ചെന്നീന്റെ ഒരു ഇത്ണ്ടേനും മറവി.
ആഹ് മറവിയുണ്ടല്ലേ.
ആഹ് അതെ അതെ.
ബാത്റൂമിലൊക്കെ ഒറ്റൊക്ക് പോകും നീ അകത്തൊക്കെ നീച്ചു നടക്കും അതിനൊന്നും കുഴപ്പല്ല.
ആഹ് ജോലിക്ക് ഒന്നും പറ്റിയല്ലായിരിക്കും.
ഇല്ല അതോന്നും ചെയ്യൂല അതൊക്കെ പിന്നെ ആദ്യമേ ഇല്ല കുറേ വർഷങ്ങളായി ഞങ്ങളൊന്നും. പെൺകുട്ട്യാളൊക്കെ വലുതായതിന് ശേഷം പിന്നെ അങ്ങനെ ജോലി ഒന്നും ചെയ്യണില്ല. ഉം പെൺകുട്ട്യോൾ ആവുമ്പോ അമ്മള് വേഗം അടുക്കളേ കേറൊല്ലോ. ഇല്ലല്ല ആഹ് പ്രായത്തിന്റെ ഒരുതുള്ളൂ. ആഹ് പ്രഷറ്ണ്ട് ഇപ്പം കൊറച്ച് ഉം.
പ്രഷറ് കൂടിയാലും പാടാ ഞരമ്പിനൊക്കെയെ.
അതെ അതെ അയ്ന്ന് ഇങ്ങനെ ഗുളിക കഴിച്ചോണ്ട് നിക്ക്ന്ന്ണ്ട് പ്രഷറിന്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹാരൊക്കെ കഴിച്ചോളോ.
ആഹ് കയ്ക്കും കൊറച്ച് കൊറച്ച് കൊറച്ചേ കഴിക്കുള്ളൂ കൊറേ തവണ കൊടു ക്കണം നോള്ളൂ.
ആണ് അത് തന്നെ നമ്മൾ വാരി കൊടുക്കണതോ.
ആഹ് ഇല്ല തന്നെ വാരി കഴിക്കും ഉം.
മധുരം ഭയങ്കര ഇഷ്ടാ ചോറ് കഞ്ഞി അതൊക്കെ കഴിക്കാൻ വലിയ മടിയാ. ചായാ കടി. ആഹ് പലഹാരം അങ്ങനത്തെ ആഹ് സാധനങ്ങളോടാ ഇഷ്ടം കൂടുതല്.
ആഹ് ചോറങ്ങനെ വേണ്ടാല്ലേ.
ആഹ്
ആഹ് മധുരം ഒത്തിരി കൊടുക്കാൻ കൊള്ളുകേല്ല
ആഹ് ഇല്ല ഞാന് ചായ ഒന്നും രാവിലെ കൊടുത്താ പിന്നെ വൈകുന്നേരം കൊടുക്കുക അതിനിടക്ക് ഇങ്ങ് ചോയിക്കുക ചായ ചായ ചായാന്ന് ഞാൻ പിന്നെ കൊടുക്കാറില്ലാ.
ചായ വേണം എപ്പഴും
ഉം
അല്ലേ പിന്നെ മധുരം ഇടാതെ ചുമ്മാ കൊടുത്തു നോക്ക്
അങ്ങനെ കുടിക്കൂലാ ആഹ് ഇല്ലേ കുടിക്കൂലാ അത് അവിടെടുത്ത് വെക്കും മടിയാ അത് മധുരം കിട്ടാനാണ് ആ ചായ ചോയിക്കണതെന്നെ
ആഹ് ഷുഗർ ഒന്നും ഇല്ലല്ലോ
ഷുഗർ ഇല്ലാ
ഉം ഉം ഉം
പക്ഷേ ഈ കൊറച്ച് മുമ്പ് പിന്നെ എന്താ പറയാ സോഡിയം കൊറവുണ്ടല്ലോ? അത് വന്നി ആഹ് അത് വന്ന് അഡ്മിറ്റ് ഒക്കെ ആയിന് അപ്പൊ ഈ ഞമ്മളെ ശരീരത്തില് ആഹ് അത് നമ്മളെ ഈ ശരീരത്തില് മഗ്നീഷ്യത്തിന്റെ കൊറവുണ്ടാവുമ്പോഴാണോലോ ഈ മധുരം ഇങ്ങനെ കഴിക്കണം കഴിക്കണന്ന് തോന്നാ
ആഹ് ആഹ് ആഹ് ആഹ്
ഞാനത് എവിടോന്ന് ഇങ്ങനൊരു ഏഹ് ഡോക്ടറെഴുതിയത് വായിച്ചണ് അപ്പൊ ഈ സോഡിയം മഗ്നീഷ്യം ആഹ് അതൊക്കെ നമ്മളെ ശരീരത്തിലാവശ്യാണല്ലോ
ആഹ്
ചെലപ്പം അതുകൊണ്ടാവും
ആയിരിക്കുണു
ഉം ഉം
ഒത്തിരി മധുരം കൊടുക്കാനും അതല്ലേ പാട്
ആഹ് അതെ
ആഹ് പിന്നെ പ്രായോം ആയി
ആഹ് അതെ പ്രായായില്ലേ
ഉം ഉം ഹോസ്പിറ്റലൊക്കെ അടുത്തുണ്ടോ അതോ?
ആഹ് അടുത്തുണ്ട് ഇവിടുന്ന് പത്തു മിനിറ്റ് ദൂരം ആഹ് അവിടെ വീട്ടിലാരൊക്കെയാള്ളേ?
ആഹ് വീട്ടില് ഇവിടെ ഞങ്ങള് ഹസ്ബൻഡും ഞാനും പിന്നെ ഉമ്മാണ്ട് അമ്മായി അമ്മ പ്രായ അറുപത്തഞ്ച് വയസ്സ് സെക്കോള്ളും എല്ലാം ചെയ്തോളും ചെയ്യുന്ന പ്രായവാ
ആഹ് ആഹ്
ഉം ജോലിക്കൊന്നും കൊഴപ്പൊല്ലാ
ആഹ്
അയില് നമ്മളെ കൂടെത്തൊന്ന് ചെയ്താ മതി കൂടെ
ആഹ്
ഉം പിന്നെ
പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് പണിയെല്ലാം കഴിഞ്ഞ് പെരയൊക്കെ തൂക്കാനുണ്ട് പിള്ളേര് പോയി കഴിയുമ്പോ ഒരു ഇച്ചിരി നേരം ഇരിക്കും ഒരാളെ പോന്നുള്ളു മൂത്ത് ത്തവൻ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണി ചേർത്തി ഇനിയിപ്പ അവർക്ക് പത്ത് ആറാം തീയതിയേ ക്ലാസ് തൊടങ്ങുള്ളൂ എളയ ഒരാളെ ഉള്ളൂ ഉം പിന്നെ പോയി കഴിയുമ്പെല്ലാം നമ്മളൊരു ഇച്ചരിയൊക്കെ റെസ്ററ് എടുക്കും
ആഹ് രാവിലെ ഭയങ്കര തെരക്കാണല്ലോ
ആഹ് രാവിലെ നല്ല തെരക്കാ
ഉം അഞ്ചേകാലിന് എണീറ്റാല് പത്ത് പത്ത് മണി വരെ തെരക്ക്
അതെ അതെ തെ ഇത് പിള്ളേരെ എഴുന്നേക്കേയില്ലന്നേ വിളിച്ച് വിളിച്ച് വിളിച്ച് എട്ട് മണിവരെയൊക്കെ കെടന്നുറങ്ങും
ആഹ്
ഉം ഭയങ്കര പാടാ വിളിച്ചോണത്തി
ആഹ് ആറര ആവുമ്പോ പോവും ആഹ് ഇവിടെ മദ്രസ് രാവിലെ ഏഴരക്ക് പോണം മദ്രസിന് ഒരാൾക്ക് ആറേകാലിന് പോണം ആഹ് ആറെകാലിന് തൊടങ്ങും മദ്രസ് ആറ് മണിക്ക് പോണം ഉം അത്ര നേരത്തെ പോണം ഉം ഇവിടെക്കെ സുബൈക്ക് വലിയ കുട്ടിയക്ക്‌ സുബൈക്കും പിന്നെ ചെറിയ കുട്ടിയ ക്ക് രാവിലെ ഏഴര തൊട്ടും ആണ് മദ്രസ് ഇവിടെ രാത്രി മദ്രസ ഇല്ല
ഉം ഇല്ല ഇവിടെ രാത്രിയിലല്ല നമുക്ക് ഇവിടെ വൈന്നേരം അ‍ഞ്ച് മണിക്ക്
ആഹ് ആഹ് ഓഹ് സ്കൂളിട്ട് വന്നാ പിന്നെ ഒഴിവില്ലല്ലേ അപ്പൊ
ഇല്ല ഇല്ല ഇല്ല സ്കൂള് വിട്ട് വരുന്ന നാല് മണിയാമ്പൊ വരും നാലര ആവുമ്പോ മദ്രസേ പോണം പിന്നെ ആറ് മണിയാവും മഗ്‌രിബ് ബാങ്ക് വിളി അപ്പഴേ വരുവൊള്ളു ബാ വിളിക്കാറാവുമ്പം ബാങ്ക് വിളിക്കാറാവുമ്പഴാ വരുന്നേ ആറെകാലാകുമ്പം വിടും
ആഹ്
പിന്നെ ശനിയും ഞായറും ഇല്ല കേട്ടോ
അതെ ഏഹ് ഇവടെ വെള്ളി മാത്രം മദ്രസക്ക്‌ അവധിയൊള്ളു
ആഹ് ഇവടെ ശനിം ഞായറും ഇല്ല നമ്മള് സ്കൂൾ അടക്കുമ്പോ അങ്ങനെ അവധി കറക്റ്റ് സ്കൂളലെ പോലതന്നെ
ഏഹ് സ്കൂളിന്റെ അതെ അവധി
ആഹ് അതേപോലന്നെ ആഹ് രണ്ടു മാസം ആ രണ്ടു മാസം സ്കു ആഹ് സ്‌കൂളവധി ഒണ്ടായിരുന്നു രണ്ടു മാസം ആഹ് ആഹ് എന്നാ ശരി എന്നാ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ